ഹലോ
ഹലോ
ആഹ് പർഞ്ഞോളു
കേൾക്കുന്ന്ണ്ടാ?
ആഹ് ഒണ്ടു ണ്ട്
സുഖല്ലേ?
ആഹ് സുഖമായിട്ടിരിക്ക്ണ്
നമ്മക്ക് കുട്ടികള് ണ്ടോ?
ആ ഒരാളുണ്ട്.
ആഹ് ആണോ ചെറ്താ?
ആ എ ഇല്ല ആറാം ക്ലാസ്സില് എത്തി.
ആഹ് സ്കൂള് പോയിക്ക്യാ?
ആഹ് സ്കൂളി പോയേ ക്ക്ന്ന്
ആഹ്
അവിടെ വല്യ കുട്ടികളാന്നോ അതോ
ആഹ് എൻക്ക് എട്ടാം ക്ലാസ് മ്മോ എൻക്ക് മൂന്ന് കുട്ടികളാ.
ആഹ് ഹാ
ഉം മൂത്തത് മോളാണ് ചെറിയേറ്റേള് രണ്ടാളും ആൺകുട്ടികളാണ്. മോള് എട്ടില് പഠി ക്ക്യ് ന്ന്. മോന് ആറില് പഠിക്കുന്ന് ചെറുത് എൽ കെ ജി പഠിക്കുന്ന്.
ആഹ് ഹാ ഹാ എല്ലാരും സ് സ്കൂളിൽ പോയേക്കുന്നല്ലേ?
ആഹ് സ്കൂളിൽ പോയേക്കുന്നു. കൊണ്ട്രാന് ഒരു നാലേ മുക്കാലക്കൊവുമ്പോ വരും.
ആഹ് അത്രം താമസിക്കും
ഉം അടുത്താണ് പക്ഷേ വണ്ടി വരുന്നത് കൊണ്ട് പലേ വഴിക്ക് പോയിട്ടല്ലേ വര ആഹ് അപ്പൊ അങ്ങനെ നേരം വ ഉം
ആഹ്.
ഇങ്ങട്ട് സ്കൂൾ അടു അടുത്തന്നെ?
ആഹ് ഇല്ല ഇവിടെയും കൊറച്ച് ദൂരവാ. എന്നാലും നാല് നാല് പത്ത് ത്തൊക്കെ ആവുമ്പോത്തേക്ക ഇങ്ങ എത്തു
ആഹ് ആഹ്.
എല്ലായിടും കറങ്ങി കറങ്ങി അല്ലേ വ എത്തുന്നെ.
ആഹ് അതാ വണ്ടി എല്ലേടിം കറങ്ങീട്ടാണല്ലോ വരുക.
അതിന്റെ ഉം. വൈകീട്ടത്തേക്ക് എന്തേങ്കിലും ആക്കിയോ?
ആഹ്. രാത്രി വന്നാല് പിന്നെ ചോറ് തന്നെ കഴിക്ക. പിന്നെ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്ക ല് അങ്ങനെ അത് കഴിക്കുവല്ലേ. അവര് ചോറ് തന്നെയ കഴിക്ക.
ഇവിടെ അങ്ങനെത്തെ പരിപാടിയേ ഇല്ല. ഇവിടെ എന്തെലും ബേക്കറിയോ അല്ലെങ്കിൽ അല്ലാതെ എന്തെിലും അന്നേരം ഉണ്ടാക്കി കൊടുക്കണം.
ആഹ് ആഹ് അത് ശരി ഇല്ല.
പ്പാട
ആ അപ്പൊ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലിൽ അത് കഴിക്കോ
അങ്ങനെയൊന്നും ഏക്കത്തില്ല എന്തേലും ബേക്കറി എന്തെലും ഉണ്ടെങ്കിൽ അത് മതി ബേക്കറിയോടാ കൂടുതൽ താല്പര്യം മധുരമുള്ള സാധനങ്ങളൊക്കെ ആ അങ്ങനെയൊക്കെ
ഇവര് അത് കണ്ടാൽ അതാ വാണ്ടത് പക്ഷെ ഞാനത് കാണിക്കാറില്ല അപ്പം ആ എല്ലാർക്കും അതാണല്ലോ വേണ്ടേ ഞാൻ കാണിക്കാ ക്കറിയില്ല ഓ ഭക്ഷണൊക്കെ കൊടുത് കയ്യ്ഞ്ഞേന് ശേഷാ കാളിക്കാറ്
ആ ആ സ്കൂളീന്ന് വരുമ്പോ വിശന്നല്ലേ വര നത് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന അല്ലേ ഉള്ളൂ ഉച്ചക്ക് എങ്ങനെ ചോറ് കൊണ്ടുപോവാണോ
ആ ചോറ് കൊണ്ടപോവും ഇവിടുന്ന് കൊണ്ടു പോയി ഉം പിന്നെ ചെറിയ മോൻക്ക് ഭക്ഷണം കൊണ്ടു പോ പിന്നെ അവിടെ കഞ്ഞിയുണ്ട് അത് കുടിക്കോ
അ ആ
ഉച്ചക്ക് ചോർണ്ട് അത് ഞങ്ങള് ബ്ടന്ന് കൊടുക്കണം
ആ ആ അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ അതോ
ആ ഇന്ന് ഇന്ന് രാവിലെ ചെർങ്ങനെ ഒന്ന് മഴ ചാറി ഇന്ന് ഇപ്പൊ നല്ല വെയിലാ ഇനിപ്പ വേ പിന്നെ പൊതുവെ പ്പ ഇപ്പ കുറച്ചുസായിട്ട് പകല് വെയിലുണ്ട് വെഴുകുന്നേരം നല്ല മഴ ഇപ്പൊ ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടും
നല്ല വെയിലായത് കൊണ്ട് കുഴപ്പവില്ല
ലായതോണ്ട് ഡ്രസ്സൊക്കെ ഒണങ്ങി കി
ആ ആ ആ
അടങ്ങനെ മഴണ്ടോ
ഇവിടെ ഇന്നലെ ഒരു മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പം വലിയ കുഴപ്പവില്ല നല്ല വെയിലൊക്കെ കണ്ട് ഇപ്പൊ ഒരു കോള് പോലെ വരുന്ന് ആ ആ ആ ചെല സ്ഥലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നന്ന് പറയുന്നു ഉം ഉം
പറയുന്ന കേട്ട ചിലരത്തില കാണല്ല മ ഏ എന്താ പിന്നെ ഉച്ചക്കൊക്കെ എന്തേം ഭക്ഷണണംമൊക്കെ
ഉച്ചക്ക് ബീറ്റ്റൂട്ട് തോരനും സാമ്പാറും മീനും മോള് സ്കൂളിൽ പോയതക്കുന്നുണ്ടേ രാവിലെ അതൊക്കെ അങ് ആകത്തില്ലേ
വവിടെ അങ്ങന തന്നെ അപ്പ കുട്ടിക സ്കൂളിൽ പോകുന്നണ്ട് രാവിലെഎല്ലാം ആവും ആ
പിന്നെ അവിടെ ഇല്ല ഞാൻ നേഴ്‌സ് ഒറ്റയ്ക് പഠിച്ചതാ പക്ഷെ ഇപ്പം പോകുന്നില്ല മോളായ പോയിരുന്ന് കല്യാണം കഴിഞ്ഞ് ഒരു നാലഞ്ചു വർഷം പോയി പിന്നെ മോളായി കഴിഞ്ഞാ പിന്നെ അങ്ങനെ പോയില്ല
ആ
ഇപ്പോ അത്രോം ഗ്യാപ്പ് ഒക്കെ വന്നിരുന്നു കൊണ്ട് എനിക്ക് ഒരു ടെൻഷൻ പോകുമ്പോൾ എങ്ങനെയാ ഇപ്പത്തെ ഓരോരോ കാര്യങ്ങളല്ലേ നമ്മള ഇത്രോ ക്യാപ്പ് പോയി പോയി അതോ ഉണ്ട് അങ്ങനെ അങ്ങ് മടിച്ച്
ആഹ് ഇത് നമ്മൾ ഗ്യാപ്പ് ഇില്ലാണ്ട് പോയോണ്ടിക്കണം ലെ
അല്ലെങ്കിൽ പാടാം നമക് പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് ഫീൽ ഡൊക്കേന്ന് പറയുമ്പളേ ഗ്യാ പ്പൊക്കെ വന്നു കഴിഞ്ഞാ പുതിയ സിസ് റ്റവും കാര്യങ്ങളുമൊക്കെയാവുമ്പളേ നമ്മുക്കും പിന്നെ പോവാനൊരു പേടി വെരും.
ഉം
കാരണം മനുഷ്യരുടെ ജീവനു വെ ച്ചുള്ള കാര്യ വല്ലേ നമ്മളെ അല്ലാതെ ഒരു വർക്കെയ്യു ന്ന പോലെയല്ലല്ലോ. ഇത് നമ്മള്ടെ കയ്യിനെന്തെലൊരു പാളിച്ച പറ്റി പോയിട്ടെ അതിന്റെ ഒരു ടെൻഷ ൻ കൊണ്ടാ സത്യത്തി പോകാതെ ഇങ്ങനെ ഇരിക്കുന്നേ. അല്ലാരുന്നേ എവിടേലും അങ് പോ കേറി അല്ലെ പിന്നെ ഞാൻ ചെറിയ വല്ല ക്ലിനിക് പോലുള്ളട് തങ് കേറിട്ടെ അങ്ങനെ ഇനീ പറ്റത്തൊള്ളു പിന്നെ മോള് സ് സ്കൂളിന്ന് വരുമ്പോ ഇവിടെ ആരു ഇല്ല അതുകൊണ്ടൊക്കെ അങ്ങനങ്ങ്
ആഹ് നിങ്ങളെ വീട്ടിലാരൊക്കെയള്ളെ നിങ്ങള് മാത്രള്ള
ആഹ് ഒള്ളു ഹസ്ബന്റ് പൊറത്ത ആഹ് പിന്നെ ഞങ്ങള് രണ്ടുവേ ഒള്ളു
ആഹ്
അവിടെ ആരെക്കെണ്ട്
ഇവിടെ ഞാന് ഹസ്ബൻ്റും എന്റെ മൂന്നു മക്കളും
ആഹ്
ആഹ്
ആ മൂന്ന് പേരും കൂടി ഉള്ളോണ്ട് ഒച്ചെം ബെഹളൊം അല്ലോ
ആ അപ്പൊ രാവിലെ കുട്ട്യള് സ്കൂള് സ്കൂള് പോവുമ്പൊളൊരോട്ടാണ്. അ് ഭക്ഷണാക്കലും കുട്ട്യക്ക് ക്കലും അവര്ക്കാക്കലും പിന്നെ അത് കഴിഞ്ഞാ കഴ്ഞ്ഞു ആ ആ അഅ്പോലെ ഒരു വൈകുന്നേരം വെരുമ്പളുണ്ടാവും
മൂന്ന്വെരും കൂടി വഴക്ക് വല്ലോം ഒണ്ടോ?
ആ ബയക്കൊക്കെ കൂടുന്നുണ്ട്. നല്ല വയ ക്കല്ലേ പ്രത്യേയിച്ച് ആൺകുട്ട്യേളും കൂടിയാവുമ്പോ
വേ അട്ത്തൊക്കെ കളിക്കാനൊക്കെ
ഓ ഓ ഓ ഓ കളിക്കാനൊക്കെ പിള്ളേര്ണ്ട് ട്ട് ഞങ്ങള് വിശാലായ ഒരു സ്ഥലാണ് ട്ടാ അട്ത്ത് ഞങ്ങള് ഞങ്ങള് തറവാട് അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരുത്തടെ വീതൊക്കെ
ആഹ് അടുത്തടുത്തു ഉള്ളോണ്ടു സാരമില്ല ഇവിടെന്ന് പറഞ്ഞാൽ നമ്മള് ങ്ങനെ ആഹ് ഇവിടെ ഞങ്ങള് തന്നെള്ളൂ അങ്ങനെ വല്ല്യ ഇങ്ങനെ നമ്മള് അയലൊ ക്കായിട്ട് അങ്ങനെ വല്ല്യ ഇതില്ലാത്തത് കൊണ്ടേ ഒന്നാ വീടുകൾ കൊറവാണ് നമ്മടെ തന്നെസ്- സ്ഥലവാ കുറച്ച് കെടക്കുന്നെ അപ്പൊ അതി അവിടെ അങ്ങെ വീടുകളില്ല അപ്പം ഉള്ള വീടുകളിൽന്ന് പറഞ്ഞാ എല്ലാരും ഇങ്ങനെ അകത്തിരിക്കുന്നവരാ പിള്ളേർ സെറ്റാ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ അവക്ക് കളിക്കാനൊന്നും ആരു ഇല്ല വന്ന് വരിക ഇങ്ങനെ ഇരിക്കുക
ഉം ഇവിടെ അങ്ങനെ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാൻ സ്ഥലണ്ട് പിന്നെ ആ പിന്നെ ചക്ക ഇണ്ട് മാങ്ങ ഇണ്ട് അപ്പൊ മാ മാങ്ങക്കെ ഉള്ള സമയത്ത് കൈഞ്ഞക്ക് മാങ്ങ അപ്പൊ മാങ്ങള്ള സമയത്ത് ഇവരും മരത്തിന്റെ മേലെ കേറും അയിന്നന്നെ പറിച്ചിട്ട് തിന്നു
ആഹ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു ഇപ്പത്തെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ അ അതൊന്നും അറിയാത്തുമില്ല
ആ ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ പക്ഷേ ഇവിടെല്ലാ കുട്ടികൾ അങ്ങെയാണ്
ആഹ ഞങ്ങളടെ ഈ ഭാഗങ്ങളിൽ ഒന്നും അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പിള്ളേരെധികം നമ്മള് കാണുന്ന പോലും ഇല്ല ഉള്ളത് തന്നെ എല്ലാരും അതിലും ഗേറ്റ് ഒക്കെ ഇട്ടു അകത്ത
ആഹ അതെ
ആഹ് അങ്ങനെ നമ്മള് പിള്ളേർ പോയിട്ടേ പണ്ട് നമ്മളക്കെ പഠിക്കുന്ന സമയത്ത്ന്ന് പറഞ്ഞാൽ സ്കൂളിൽ നടന്നു പോകുന്നു മാങ്ങായം ച അ
ഉം ഇപ്പ മക്കള് ചളിയിലോ കളിക്കാനോ ഒന്നും ഇറങ്ങുന്നില്ലല്ലോ ഉം ആ ഫോൺ തന്നെ ഫുൾ
ഉം ഉം
ഫോൺ ഞാൻ മോന് ചെറുത് കണ്ടാ ഫോൺ ആവശ്യം വരും അപ്പൊ വരുന്നതിന് മുന്നേ ഞാൻ ഫോൺ എടുത്തുവെക്കും
ആ
അങ്ങനെ
ആ ഫോൺ കണ്ട് കഴിയുമ്പം
ആ കണ്ട് കഴിയുമ്പോൾ അവർക്ക് ഫോണാ വേണ്ടേ ഉം വരുന്നതിന് മുന്നേ ഞാൻ ഫോൺ എടുതൂവയ്ക്കും
ആ
ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും കിട്ടുന്നോപ്പ ആരെങ്കിലും കോളൊക്കെ വരുന്ന സമയത്ത് കോളൊക്കെ ചെയ്യയാണെങ്കിൽ പിന്നെ യുദ്ധ ഫോണിന് വേണ്ടിട്ട് അന്നേരം
ആ അങ്ങനെ ഇരിക്കുന്നു ഉം അവിടെ കൃഷിയൊക്കെ ഉണ്ടോഅതോ അവിടെ കൃഷിയായിട്ടൊക്കെ ഉണ്ടോ അതോ
എങ്ങനെ
കൃഷി വല്ലോം
ഓഹ് ഇണ്ടായിരുന്നു ഇപ്പൊ മഴ ആയതൊണ്ട് ഇപ്പം എല്ലാം പോയി ഇണ്ടായിരുന്നു കോവക്ക പിന്നെ വഴുതിനില്ലേ പച്ച
ആഹ് അഹ് അഹ്
ആഹ് അത് ഇണ്ടായിരുന്നു പിന്നെ ക ക്കിരി ഇണ്ടായിരുന്നു ചീര ഇണ്ടായിരുന്നു
ഉം അഹ് മഴയായത് കൊണ്ട് ഇപ്പോ ഒന്നും പിടിക്കത്തില്ല
ആഹ് അപ്പൊ മഴ ആയതുകൊണ്ട് ഇപ്പൊ പിടിച്ചും ഇള്ള തന്നെ നശിച്ചു പോവെം ചെയ്യല്ലേ ആഹ്
ഇവിടെയും കൊറച്ച് സാനങ്ങളെല്ലാം ഉണ്ടായി ന്നെല്ലാം പോയി
ആഹ്
നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ളതൊക്കെ
അതേന്നെ അത്യാവശ്യം കറി വെക്കാൻ പയറ് അങ്ങനൊ
ആഹ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു മഴ ആയപ്പത്തേക്കും ഒന്നും ഇല്ല ഇനിയിപ്പ മഴ മാറിയെങ്കില് എന്തെങ്കിലും വെച്ചാലും ഉണ്ടാകത്തൊള്ളൂ അവടെ എങ്ങനെ ഈ പന്നിയും അങ്ങനെ ശല്യങ്ങളൊന്നു ഇല്ലേ പന്നി ശല്യന്നും അങ്ങനൊന്നും ഇല്ലല്ലോ
ഇല്ല അങ്ങൻത്തെ ഒന്നുല്ലവടെ ഏ എ
നമ്മടീ ഏരിയേലൊക്കെ അതുണ്ട്
ആ ഈ തേങ്ങെക്കെടു കൊല്ലോലൊ അവര്
ആ തേങ്ങായും എല്ലാം ഇത് ഈ മ മറ്റേ മരയണ്ണ മലയണ്ണാൻന്നും പറഞുണ്ട് ഒരു സംഭവണ്ട് അതൊക്കെ യാ അതൊക്കെ തേങ്ങാ കെയ് ഒന്നും കിട്ടത്തില്ല
ആ പറയുന്ന കേ
ഉഊം പൈനാപ്ളൊക്കെ ആയാലും എല്ലാം അതും അതും കൊണ്ടോവും നമുക്കൊന്ന് സ നമ്മക്ക് വെറ്തെ കൃഷി ചെയ്യുന്ന നമ്മക്കൊന്നും കിട്ടത്തി
അതാണ് അങ്ങനെണ്ടാവുമ്പൊ എടങ്ങേറാല്ലെ
പിന്നക്കൊന്നും ചെയ്യാനും തോന്നത്തില്ലല്ലോ നമ്മക്കൊന്നും പ്രയോജനല്ലേൽ പിന്നെ നമ്മളെന്തിനാ ചെയ്യുന്നേ
അതന്നെ പിന്നെ മടി പിടിക്കും
ആ അതെ
ആ പിന്നെ രാവിലെന്തേനു ഫുഡാക്കി
രാവിലെന്ന് ഇഡലി സാമ്പാറേർന്നു
ആണാ ന്നശ്
ആ ശെരി